ഹലോ
ആഹ്
കേക്കന്നരാ എന്തൊക്കെയാണ് കിടന്നോ
ആഹ കടന്നു ഫുഡ് കഴിച്ചില്ലേ
ഓ ഫുഡ് കയിച്ചു മഴണ്ടോ അവിടെ
ആഹ നല്ല മഴണ്ട്
ആഹ് ഇപ്പൊന്ന് കൊറഞ്ഞക്കണ് ഇവിടെ
ആഹ് അവിടെണ്ടോ
ആഹ് ഇവിടെ ഇണ്ടേ നും ഇത്ര നേരം ഇണ്ടേനി ഇപ്പൊ ഒന്ന് കൊറഞ്ഞക്കന്ന് പറയാ
ആഹ് ശരി തുണികളൊക്കെ ഉണങ്ങാനൻ എന്താ ചെയ്യണ വാഷിംഗ് മെഷീൻ ഉണ്ടോ
ഇല്ല വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് അപ്പൊ നീയിപ്പ ഇങ്ങനെ ഉള്ളില് ഫാനിട്ട് ഉണക്കണം ഫുൾ അയൽ അയികന് ആഹ
കുട്ടികളൊക്കെ കടന്നോ
ഓ എല്ലാരും കടന്ന് ഉറങ്ങി
വീട് എവിടെയാണെന്ന് പറഞ്ഞത്
വീട് ഇവടെ അടുത്തന്നെണ് ഇപ്പൊ മാറിയാണല്ലോ.
എന്ത്?
ആഹ് ഇപ്പ മാറിയതാണല്ലോ അപ്പൊ ഇവടെ അടുത്തെന്നെയാ.
ആഹ് അയ് ശരി.
ഇന്നെന്തേനി ഭക്ഷണോ?
ഭക്ഷണം ഇന്ന് മുരിങ്ങക്കായ കറി. പിന്നെ ഒണക്കല് മുള്ളൻ പൊരിച്ചത് പിന്നെ. കൈപ്പക്കയും ചക്കക്കുരു ഉപ്പേരി. പിന്നെ അടിപൊളി സമ്മന്തി അച്ചാറ്. ഉം സ്
ആഹ് ഇന്ന്ട്ട് മക്കളൊക്കെ നേരത്തെ കെടന്നോ?
വയറില് സ് ചോറ്ന്ന വയർല് സ്ഥലല്ലാന്നൊ ള്ളു.
അതെ എല്ലാം ഉണ്ടാവുമ്പോ കൊറെണ്ട് കഴിക്കയും ചെയ്യും.
ആഹ് കഴിക്കുമ്പോ പിന്നെ വയറിന് സ്ഥലല്ല എനിക്ക് വേണം വയറിന് വേണ്ട.
ആഹ്.
ഞാൻ ചോറ് കഴി ഞാൻ ചോറ് കഴിക്കൂല ചോറ് സ്വതാവേ ഞാൻ രാ ഇല്ല ചോ ഞൻ ഇനിക്ക് പതിനെട്ട് വയസ്സിലന്നെ ഷുഗർ വന്ന് പതിനെട്ട് വയസിന് ശു ഷുഗർ ഫസ്റ്റത്തെ ഡെലിവറിലെന്നെ ഷുഗർ വന്നപ്പോ പിന്നെ അങ്ങട്ട് ഇൻസ് ഇൻ ഇൻസുലിനെന്നെരുന്നു.
ഇൻസുലിൻ ഇണ്ട്ലേ.
ആഹ് ഇൻസുലിനെന്ന പതിനെട്ട് വയസ്സ് മുതല് ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് പത്ത് വർഷായി.
ആഹ് അപ്പൊ ഇൻസുലിൻ ഇടുക്കന്ന് പ്രശ്ന
ഇൻസുലിൻ ഇടുക്കുമ്പോ ഒഴപ്പല്ല ഇന്നാലും ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പൊ. രാത്രി ഞാനൊന്നും കഴിക്കൂല വെറും വെള്ളം മാത്രേ കുടിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ സംബന്തിന്നറഞ്ഞ സൂപ്പറെരുന്നു. അത് പിന്നെ നമ്മള് ചെറിയുള്ളില്ലേ അലോ. കേക്കാല്ലേ? ചെറിയുള്ളി ഇല്ലേ ചെറിയ ഉള്ളി.
ആഹ്.
ഹലോ ചെറിയ ഉള്ളില്ലേ.
ആഹ് കേക്ക്ണ്ട് ആഹ് ചെറുള്ളി ആഹ്.
ആഹ് ചെറിയുള്ളി നമ്മള് ഒരുപാടണ്ണം തൊലിച്ചിട്ടേയ്.
ആഹ്.
ഏഹ് തൊലിച്ചിട്ട് പിന്നെ ഒണക്കമൊളകില്ലേ ഒണ ക്കമൊളക് ഒണക്കമൊളക്. കൊരു ഒണക്കമൊളകൊരു അഞ്ച് പത്തെണ്ണോക്കെ എടുത്തിട്ട് എണ്ണലിറ്റിട്ട് വയറ്റ.
വ ആഹ് ആഹ്.
ഇങ്ങട്ട് ആഹ് വയറ്റിറ്റ് ഒണക്ക മൊളക് കോരി ഇടുക്ക.
ആഹ്.
എന്നിട്ട് ആഹ് ആഹ് എണ്ണേക്ക് ചെറിയ ഉള്ളി ഇട. എന്നിട്ട് ചെറിയുള്ളി ആഹ് എണ്ണല്ട്ടിട്ട് പിന്നെ വയറ്റിറ്റ്. പിന്നെ അതിലന്നെ ലേശം പുളിങ്ങിട്ട്ട്ടൊന്ന് വയറ്റ.
ആഹ് ആഹ്.
എന്നിട്ട് ഈ പിന്നെ വെള് ഈ ഉള്ളീം പിന്നെ പുളിങ്ങി ലേശം പുളിങ്ങാ ട്ടോ അതും ഈ ഒണ ആഹ് ഒണ ക്ക മൊളകും പാടെ മിക്സില്ട്ടിട്ട് ഒന്ന് അരച്ചെടുക്ക ഒന്നാണ്ട് അരച്ചെടുക്ക. ഒരു വട്ടം ഇങ്ങട്ട് അരച്ചെടുത്തിട്ട് ആഹ് ഉപ്പു ഇട്ടിട്ട് ഉപ്പു ഇടണം ന്നിട്ടാണ്ട് അരച്ചെടു എന്നിട്ട് ലേശം പച്ചവളിച്ചെണ്ണ ഇങ്ങട്ട് ഒഴിച്ച് കൊടുത്തണ്ടല്ലോ അത് മാത്രം മതി ചോർ
അതെ എനിക്കിഷ്ടാ അങ്ങനെയൊക്കെ സൂപ്പറാ ആഹ് ചെലോരത് തേങ്ങ ണ്ടിയ ഉണ്ടാക്കും
തേങ്ങിട്ടത്ര ടേസ്റ്റ് കിട്ടുല്ല
ആഹ് തേങ്ങ ഇട്ടാല്അങ്ങനെ അങ്ങോട്ട് ആമ്മക്കൊരുഇത് കിട്ടൂല വേം കേടാവും ചെയ്യും മറ്റേതാവുമ്പോ ഇ
ആഹ് അതെ കൊറേ ദിവസം ഇരിക്കും ചെയ്യും ഓ അത് പറഞ്ഞ എന്തൊരു ടേസ്റ്റാണന്ന്റിയാ അങ്ങനെ ഒന്ന് ഇണ്ടാക്യോക്ക് നല്ല ചോറ്ക് ഒന്നും ഇല്ലെങ്കിലേ
ണ്ട്ച്ച ചെല സമയത്ത് മറ്റേ ചുട്ടിട്ടും ഉണ്ടാക്കല്ലോ
ആഹ് ചുട്ടിട്ടില്ലാതിന് ഇത്ര ടേസ്റ്റ് ഇല്ല ചുട്ടിട്ട് ഞങ്ങളെപ്പഴും ഉണ്ടാക്കും അതിന് ഇത്ര ടേസ്റ്റ് ഇല്ല ഇത് എണ്ണേൽ ഇട്ടിട്ടേ ഒക്കെ ഒക്കെ എണ്ണയിലിട്ടിട്ട് വയറ്റിയിട്ട ഇണ്ടാക്കണതാ ഇക്കേ
ആഹ്
ആഹ് ഇക്കാണ്ട് ഇക്ക ഫോണില ഫോണിൽ ഇങ്ങനെ ന്യൂസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും എന്തേ ഹലോ ഹലോ
ആഹ് കേക്ക്ന്നില്ലേ.
എന്തെ എന്തിക്കെണ്ടോ ചോയ്ച്ചെ.
ഉം ബല്ല ബസ്സ് ഇടിച്ചിട്ട് എത്രാലൊ മരണംന്ന് പറയാ.
ഉം ഉം ഹു ഇപ്പൊ സ്ത്രീ സ് ഇങ്ങള് വെർതെ ബസ്സിന് പോയോ.
ആഹ് ഞങ്ങള് ഫ്രീക്ക് പോയി ഞാനയിന പോയല്.
എന്ത് ജോല്യാണ്.
ഞാന് വറ ഉം ഉം താക്കാണ് പഠിക്ക്ണ്ട് ഡിഗ്രിക്ക് പഠിക്ക്ണ്ട്. പ്പം അപ്പ പിന്നെ. പോവുമ്പ ക്ലാസ്സിന് പോവുമ്പ ഏഹ് അയ്ല് കേറ്വ അപ്പൊ പിന്നൊന്നുല്ല മ്മള് സ്ഥലം പർഞ്ഞൊട്ത്താതി സീറോ ടിക്കറ്റ് തരൂ ഹഅ് വാങ്ങ്യക്ക.
അത്ങ്ങട്ട് അവ്സാന പി ഇല്ല ല്ല ഞാ പോയ്റ്റൊന്നു ഞാനിതാ ഇന്നലിം കൂടി പൈസ കൊട്ത്ത്ട്ട് ബസ്സിന് പോയിറ്റൊള്ളു. അയ് നമ്മള് അയ് ഞങ്ങളെ ഞങ്ങളയൽവക്ക ത്ത്ത്ത ബസ്സാ ഞങ്ങളയൽ വക്കത്ത്ത്തെ ലൈൻ മറ്റേ ബസ്സാണ് കെ എസ് ആർ.
ആഹ് മറ്റേൺ ചോ ആഹ് ആഹ്.
ആഹ് അയ്ന് പൈസ വാണയ്.
ആഹ് ഞങ്ങളവിടെ ന്താ ഞങ്ങ ക്ലാസിലെന്നെ കൊറെ കുട്ട്യള് വയനാട്ട്ക്കൊക്കെ. കെ സാർ ടി സി യില് ട്രിപ്പോയിനി. ഓര് രാവിലെ സ്റ്റാൻഡ്ന്ന് കേറി കേറി ട്ട് പിന്നെ അവിടെ ലിക്കിടി പോയിന്റിലൊക്കെ എർങ്ങി.
ഹേയ് റ്റൂറ് പോവാനൊക്കെ അടിപൊളി.
അടിപൊളിയായി ഫ്രീയായിട്ട് പോയര മ്മൾക്ക് കഴിക്ക്യാള്ള പൈസ മാത്ര കൈയിലെച്ചാതി.
അത് മാത്രം മതി ഞമക്കിപ്പ എവിട്ക്കുവാണെങ്കിലാണ് പോ അതെ അതെ ഫാമിലിം കൂട്ടി. ജ് ഫാമിലീനിം കൂട്ടിട്ടങ്ങട്ട് കേറ ബസ്സില്.
കേറ അതന്നെ ന്നിട്ട് കൊർച്ചേരം കണ്ട് ചായെക്കെ കുട് ച്ച് ഒരു ആ തിരിച്ചെപ്പളാണോ ബസ്സ്ള്ളച്ച അപ്പങ്ങോട്ട് കേറ പോവ്വ.
ഇപ്പൊ പിന്നേ ആണുങ്ങൾക്ക് സ്ഥലല്ല ബസ്സിലേ.
ഇല്ല്യ ഇരിക്ക്യാല്ല്യ അപ്പോര്ക്കൊരുതാണ് രെ ഓരെ കണ്ണു മ്മോറും കാണുമ്പഴേക്ക്യ്. യൊ എന്തോ മ്മളെന്തോ പർഞ്ഞിട്ട് കേറിയതാണ് ന്ന്.
ആഹ് ഒരു ദേഷ്യണ്ട് എല്ലാർക്കും.
ആഹ് ണ്ട് അപ്പൊ ആഹ് ന്നിട്ട് ഓര്
പ്പ രണ്ട് കൊമ്പ്ണ്ടോ ന്നൊക്കെ ചോയ്ക്കണ് ചെലോര്.
ആഹ് ചെലോര് അഎന്താ വച്ചിണ്ടെങ്കില് കൊറേ പേരും. ഈ എന്താറി ഈ ജോലിള്ള ആൾക്കാരാണലേ ഞാൻ തന്നെ കേറുമ്പൊ. ഞാൻ വിചാരിക്ക്യും ചെലരെ കാണുമ്പന്താലു ഗവൺമെന്റ് ജോലിള്ള ആൾക്കാരെ പോലെയാണ് ഗെറ്റപ്പ്. ശരി ഫ്രീ ടിക്കറ്റിന് വേണ്ടിറ്റാണ് കേറുന്നത്.
അഹ് അപ്പൊ ഈ പിന്നെ സത്യം പർഞ്ഞാ ഈ ശരി ക്ക്‌ പറ്യാണെങ്കി ഒരറുപത് വയസ്സ്ന്ന്ങട്ട് ത്ത് അങ്ങനെ കൊടുക്ക അങ്ങനെക്കെ കൊടുക്കണ്ടേര്ന്നു ഈ കാര്യ ത്തിലെന്താ മുഖ്യമന്ത്രിക്ക് അന്തല്ല ഇങ്ങനെ ആവ. ഈ കാര്യത്തിലെന്ത ങ്ങനെ പറ്റി പോയേണാവോ.
ട്ട്യേൾക്കു അതേപോൽ തന്നെയാണല്ലോ. കുട്ട്യേൾക്കും കൊടുക്കാണെൽ മക്കളെ കണ്ടില്ലേ ബസ്സില് കയറ്റാണ്ടക്ക്‌ണെ പ്രൈവറ്റ് ബസ്സുകാര്.
ആഹ് ആഹ് ഹ ഹ. എന്തയലു അവസാനം അടിണ്ടാവുന്ന തോന്നണ്ന്ന് പറയാ. ആ കാര്യത്തിലേ ബസ്സിന്റെ കാര്യത്തില്. ഉം. കേക്കാല്ലെ. ഹലോ
ഹലോ
എന്താ എടക്ക് കേ കേക്കാത്തെ
അതില്ലേ അത് ഇൻക്ക് തോന്ന്ണ് മഴയായിട്ടപ്പ ഒരു റേഞ്ച് പോക്ക് തുടങ്ങീക്ക്ണ് ഇത്ര ഇല്ലേനി ഏഹ്
കുട്ടിയേളൊക്കെ എത്രെ?
കുട്ടിയേളൊക്കെ വടെ ദാ രണ്ടിലും മൂന്നിലൊക്കെയ്ട്ട്
ഉം പിന്നെ വേറെ അവിടെ അമ്മായിമ്മിം അമ്മോസനൊക്കെ
ആഹ് ഇല്ല ഇല്ല ഇല്ല ഞങ്ങളന്നേ ഒള്ളൂ
ഒക്കെ സെറ്റ്ല് ആയി ല്ലേ
ഓഹ് സെറ്റായി. ഇങ്ങള് ഇപ്പൊ എങ്ങനെയാ ഒറ്റ ക്ക്യാണോ അല്ലെ വല്ല
ഞാന് ഒരു മോളു ഒരു മോനു ഒള്ളൂ മോളെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങള ഇവടെ ഒറ്റക്ക് ദാ ഈ വീട് ഞാനന്നെ ഈ, മോന് ഇവടെണ്ട്. മോന് എലക്ട്രീഷ്യൻ ആണ് അവര്
ഇലക്ട്രീഷ്യൻ. ഓന് നോക്കില്ലേ പെണ്ണ്?
മോൻ ഞാന് ചെറുതാണെ ഞാൻ പ ത്തിരുപത്തെട്ട് വയസോ എനിക്ക് ഇരുപത്തെട്ട് വയസ്സാ. ഇക്കാനെ ഞാൻ പറയാ എല ക്ട്രീക്ഷൻ ആണ് ന്ന്
ഇങ്ങടെ മോനെന്ന്
ഞാന് മോന് മോളുംന്ന് പറിണത് പിന്നെ ഇക്കാക്ക് ഒരു പെങ്ങളും ക്കും മാത്രൊള്ളൂ ന്ന്.
ആഹ് അതെനിക്കറിയില്ലല്ലോ ഞാൻ വിചാരിച്ചേ ഹ ഹ ഹ
ആഹ് സാരല്ല
അതാ ഞാൻ ചോദിച്ചേ.
ഉം അപ്പം ഞങ്ങൾ ക്കീ വീട്. ഈ വീട് എന്തായാലും ഞാനന്നെ ഇൻഷാ അള്ളാഹ് ഞാനന്നെ. ഇൻക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ണ്ട്.
ആഹ്
ഓൺലൈൻ ആയിട്ട് അപ്പൊ
ആഹ്
ഈ വീട് പൊളിച്ചിട്ട് പുതിയ വീട് ഇവിടെത്തന്നെ റോഡ് സൈഡാ ല്ല ആഹ് ബസ്സും വണ്ടികളൊക്കെ വര്ന മെയിൻ റോഡാണെ. അപ്പൊ ഇവട് തന്നെ പൊളിച്ചിട്ട് വടെത്തന്നെ വീട് കേറ്റാൻ വേണ്ടിട്ടുള്ള തിലാ.
ആഹ് അതാ നല്ല. പിന്നെ ഇപ്പ എന്താ അറിയോ നമ്മള് പണി വീട് പൊളിച്ച് എടുക്കാണെങ്കിൽ കൊറച്ചധികം ഇട് ക്കാണ്ട്. നമ്മള് വിചാരിക്കണ പോലെയല്ല നമ്മളെ കൈമല് പൈസ ഇല്ലെങ്കില് ഒതുങ്ങൂല
വീട് പൊളിച്ചിട്ട് എടുക്കുമ്പളോ
ആഹ് പൊളിച്ചെടുക്കുമ്പം നല്ല പൈസ പോവും. ഞങ്ങളന്നെ ഇപ്പൊ തൊടങ്ങീട്ട്
ഉം
എന്താണ് ഞങ്ങള് സ്ഥലം വാങ്ങി ഉം ഇണ്ട് ഇവടെ സ്ഥലംണ്ട് അയ്ല് കൂട്ടീട്ട് പെങ്ങളെ സ്ഥലം കൂടി കൂട്ടി വാങ്ങിയതാ
ഉം
ആഹ് അപ്പൊ അയിനൊരു പൈസ പോയി
ഉം
ഏഹ് അത് കഴിഞ്ഞി തറട്ട് നമ്മള് ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടി വരുമ്പത്തേക്കും നമ്മള കയ്യിലൊതുങ്ങൂല. നമ്മളെ കൈമൽ ഒന്നും ഇല്ലാണ്ട് തുടങ്ങുമ്പളെ. ആണ് ക്കാതെയാവും. ന്നട്ട് ഞങ്ങളെന്തെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ രണ്ട് റൂം അങ്ങോട്ട് തേച്ച്
ആഹ്
രണ്ട് റൂമിലുള്ള വയറിംഗിന്റെ പണി കൊടു
ഉം ഇവിടത്തെ ആളന്ന വയറിങ്ങിന്റെ പണിക്കാരൻ ആയതുകൊണ്ട്
ആഹ് അത് പിന്നെ ദാവാണ് അതാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്ട് പിന്നെ ബ ബാത്റൂമിൽ എന്തായ പൈപ്പിങ്ങും കഴിഞ്ഞ്
ആ അതൊക്കെ ഓര് ചെയ്യും ഉം
ആഹ് അങ്ങനെ എന്തെ കാര്യാ ആഹ് ഉണ്ട് ആ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്
ആഹ്
അച്ഛനെ ഇത് മേസ്രിപ്പണിയാ
ആഹ് ആ
മൂപ്പുർക്ക് എല്ലാ പണിറിയ മൂപ്പർ തന്നെയാ വീട്ടിലേക്കുള്ള കല്ല് തൊട്ടിട്ട്ത് അപ്പതാ ടൈൽ വരെ ഒട്ടിച്ച് കഴിഞ്ഞ് ആഹ് ഒരിതേ പോലെ തന്നെയ്നി തുടങ്ങി തേപ്പ് കഴിഞ്ഞി പെയിന്റ് ഇപ്പോ ച്ചറിയണ പോലെ തന്നെ വൈറ്റ് സിമന്റെകടിച്ചിട്ടക്കണ് അതാവുമ്പ പൈസ പൊറത്ത് പോലല്ലോ നമ്മുക്ക്ന്നെ ഉണ്ടാവും ലോൺ എടുക്കുമ്പോക്കെ നോക്കിക്കോണ്ടി
ലോണൊന്നും ഞാൻ എടുക്കില്ല ഞാൻ സ്വന്തം കയ്യിൽന്ന് തന്നെ എടുത്തിട്ട് തന്നെ
അതാ നല്ലത് കാരണം എന്താ പറയാ ലോൺ എടുത്താലും ഓര് പറയണ പോലെയാ ഗഡു കിട്ടാ ഫസ്റ്റ് ഒരു ഗഡു കിട്ടും
അപ്പൊ നമുക്ക് ഈ പൊളിച്ചിട്ട് വീട് കട്ടണേക്കായി നല്ല വേറെ വാങ്ങിക്കണതാണോ
വാങ്ങിക്ക ആ വാങ്ങിക്കണതാ നല്ലത് അതാവുമ്പോ ചിലവര് പറയും അതിന് ക്വാളിറ്റി ഉണ്ടോ അങ്ങനെ എങ്ങനെ ആയിക്കും നമ്മള് വാങ്ങണ സാധനം പഠിക്ക ആൾക്കാർ പോരെങ്കില് വീട് പൊളിയൂല്ലേ
ആഹ് ആഹ്
ആ ഒരു മുപ്പത് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വീട് തന്നെ കിട്ടും
ആ ആ അപ്പൊ ഞമ്മളെ നാട്ടിൽന്ന്ണ്ട് പോണ്ടി വരും അതാണ്
അതാണ് അതാ നമ്മുക്കൊരു സങ്കടം പക്ഷെ എന്താ നോക്കിട്ട് കാര്യല്ല
നമ്മള് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് ഇത്രയും കാലം നിന്നത് ഇവിടെ ഈ ആയൽവക്കകാരെ എടേലല്ലേ.
ആ അതാണ് ഞങ്ങളന്നെ ഞങ്ങളന്ന വാടക്ക് പോകുമ്പോ ഞങ്ങക്ക് സങ്കടാ എന്നച്ചാ അയ്യോ നമ്മള് നിന്നോടത്ത്ന്ന് ഇങ്ങനെ പോവല്ലേന്നല്ലേ പിന്നെ വാടക പോയ അവിടുന്ന് ഫുള്ള് കമ്പനിയ. ഇപ്പറത്തെ വിട്ടാര് ഇപ്പറത്തെര ഞങ്ങള് പോയേരേണ് ഒരു ഓളം ഉണ്ടായെ കാരണം അവിടെ ഒരു വി ഐ പി ഏരിയയാ. അങ്ങനെ ആരും സംസാരിക്കുന്നില്ല എല്ലാരും ജോലിക്കാരാണ്. ആഹ് പക്ഷെ ഞങ്ങള് പോയേരെ കൊറോണ ആയി. പിന്നെ അയിന്റെ സംസാരങ്ങളായി അങ്ങനെ അങ്ങനെ അവിടെ ഒരു വൈകുന്നേരം ഒരു ചർച്ച ണ്ടാവും വൈന്നേരം ഒരു ഞങ്ങള് പോയേരയാണ് ഒരു സംസാരണ്ടാവാൻ തുടങ്ങി.
അവരെന്നെ പറയോ?
ആഹ് ഓരന്നെ പറയും ഞങ്ങള് പോവാനായ സമയത്ത് ഓർക്ക് സങ്കടാന് ഓര് പറയും ഇനിയിപ്പം എന്താ ചെയ്യാ നിങ്ങളില്ലെങ്കിൽ എന്തോ പോലെയാ ഇപ്പളും വിളിക്കുട്ടോ ഇപ്പളും വിളിക്കും ഇപ്പളും വിളിക്കൂ ഞങ്ങൾ പോവേം ചെയ്യുവാ
മ്മളെ അയൽവക്കാരന്ന് പറഞ്ഞാ വെച്ചതും വെളമ്പിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടും ഇതായിട്ടും